ആ
ഹലോ
കേക്കുന്നുണ്ടോ
ആ കേൾക് ണ്ട് എന്തൊക്കെയ തെര ക്കന്നല്ല
ഉം സ്കൂൾ വിട്ട് പിള്ളേരെ കുട്ടികളൊക്കെ വന്നോ
മക്കള് വന്നേ ഒരു ചായ കുടി ഇക്കണൊക്കെ ആ തിരക്ക
ഉം ആ ചായക്കെ കൊടുത്തോ
ഉം ചായ കൊടുത്ത ഒരു കുറച്ച നേർത്താ വന്നക്കണ് ചെറിയ കുട്ടിമൂന്നരകുമ്പോളക്കനെ വരും ഓളെ എൽ കെ ജി
ഉം ഉം ഉം മ്
മ മറ്റേല് മോനത്തിട്ടില്ല
ഉം ഉം
വേറെന്താ ഇങ്ങളെ മക്കളൊക്കെ വന്നോ
മോൾ വന്ന്
ആ എത്ര കുട്ടികളുണ്ട്
ഒരാളെ ഉള്ളു ഒ ഒരാളെ ഉള്ളു
ആ
ഉം
ചെറ എത്രയില പഠിക്കുന്ന ആ ചെറിയ കുട്ടിയല്ലേ
ഉം
അപ്പൊ ചായൊക്കെ കൊടുത്തോ
ആ എല്ലാം കഴിഞ്ഞ് ഇവിടെരുന്ന് പടം വരച്ച് കളിക്കുന്നു ഒ ഒറ്റക്ക ഉള്ളതോണ്ട് പ്ര ചായക്ക് ഓന് ബിസ്
ആ ആ ഒറ്റക്ക എങ്ങനെ എങ്ങനെ കൂട്ടായിട്ടാ താമസം അതോ ഒറ്റക്കോ
അല്ല അങ്ങള് സപ്രൈറ്റ് ആണ്
ആ
ഇക്കായി ഞാന് മോളു
ആ
ഉം ഉണ്ട് ഉണ്ട് നാട്ടിലുണ്ട് ഇന്തിയെ നാട്ടിലുണ്ട് അദ്ദേഹത്തിന് ഇനി ഇലക്ട്രോണിക്സിന്റെ വർക്കാ
ആ ശരി
ഉം ഈ ഫ്രിഡ്ജ് ആഹ് ഫ്രിഡ്ജ് മിക് സിയൊക്കെ ശരിയാക്കോണ്ടല്ലോ
ആ ആന്റെറിപ്പേർല്ലാ
ആ മഴയൊക്കെ ഇണ്ടാ
ഇന്ന് വെയിലാണ് മഴയില്ല നല്ല ചൂടും വെയിലൊക്കെ ആയിട്ട് അയിലൊക്കെ മഴ ഉണ്ടോ
ഇവിടെ ഉച്ചക്ക് ചെറുതായിട്ടൊന്ന് മഴ പെയ്ത് പിന്നെ നല്ല വെയിലായിരുന്നു
ഏ ഇതിലങ്ങട്ട് മഴ പെയ്തിട്ടന്നെ ഇല്ലാരുന്നു
ഉം
അതെ രാത്രിക്കത്തെ ഫുഡ്‌ തക്കായ
രാത്രിയിലിത്തേക്ക് ഫുഡ് ആയി ഇല്ല കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കണം
ചോറല്ലേ
ചോറുണ്ട് ഫുഡ് ചെലപ്പോം കാപ്പിയാക്കാൻ പറയും അപ്പോ കാപ്പിയാക്കും
അപ്പൊ കാപ്പീക്ക് എന്താ
കാപ്പിക്ക് അല്ല അപ്പോ ദോശയാ ചപ്പാത്തിയാ
അത് ശരി ആ ചപ്പാത്തിക്ക് കറിയൊക്കെ വേണ്ടേ
ആ കറി ഉണ്ടാക്കുക പിന്നെ ഉള്ളി അല്ല ഉള്ളി കറിയാ അല്ലെങ്കിൽ കടല കറി ഉണ്ടല്ലോ
ആ ആ
പിന്നണ്ടെങ്ങെ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇട്ടിട്ട് ചെറിയൊരു എന്റെ രീതിയിലൊരു തട്ടിക്കൂട്ട് പണിയുണ്ട്
ആ ശെരി എങ്ങനെയാണാവോ
കുറച്ച് കടലയും പിന്നെ ക്യാരറ്റും കിഴങ്ങ് ഉണ്ടല്ലാ മധുര കി ല്ലേ പൊട്ടറ്റോ അതും പിന്നെ കുറച്ച് കൈ കിട്ടുന്ന എല്ലാം കൂടെ വാരി ഇട്ടിട്ട് കുക്കറിട്ടടിച്ച് ഇച്ചി മഞ്ഞപ്പൊടിയും ഉപ്പും മസാലയും ചേർത്ത് പിന്നിത്തിരി ആ ഏ ചേർത്തിട്ട് ഇച്ചിരി തേങ്ങ അരച്ച് ഒഴിക്കും
അത് ശരി കുറ കുറുമ കുറുമ ഉണ്ടാക്കണ മതി മാതിറിലെ
ആഹ് കുറുമ ഉണ്ടാക്കണ അത്ര ഇതില്ല എന്നല് എന്നെ ഒരു ചെറിയൊരിത്
ള്ളി കറി എങ്ങനെ ഉണ്ടാക്കല്
ഉള്ളിക്കറി അതെ എനിക്ക് ഉള്ളിക്കറി എങ്ങനാ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല ഞാനാണെങ്കിൽ എന്നിക്കോ സഹായിക്കൂ ഞാൻ ഉള്ളി അരിഞ്ഞ് കൊടുക്കും എല്ലാം ചതച്ചു പറച്ചൊക്കെ കൊടുക്കത്തേ ഉള്ളു ഇല്ലെങ്കി ഇക്ക ഉണ്ടാക്കും പിന്നെ ഞാനാണെങ്കി എന്നെ ഞാൻ ഉണ്ടാക്കിയാ ശരിയാവത്തില്ല ടേസ്റ്റ് ഇല്ലന്ന് പറയും
അത് ശരി
വല്യ പാചകൊന്നും അത്ര വല്യ വശമില്ല ഉണ്ടാക്കും ഉണ്ടാ മ്മ് പിന്നെ ഏഹ് അത് യൂട്യൂബ് നോക്കിയൊക്കെ ഉണ്ടാക്കും ഉള്ളിക്കറി ഉണ്ടാക്കും യൂട്യൂബ് നോക്കി ഉണ്ടാക്കും
ആഹ് ശരി
അപ്പൊ എങ്ങനാ അപ്പം ഉണ്ടാക്കുന്നെന്ന് വെച്ചാ അത് യൂട്യൂബിൽ കേറി സെർച്ച് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് മ്
കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷായി
ഇപ്പൊ ഒമ്പത് വർഷവായി
ആഹ് ശരി പിന്നെ എന്തൊക്കെയാട്ടെ എന്താവിടൊക്കെ കൃഷിയൊക്കെ ഉണ്ടോ
ആഹ് ചെറിയ പച്ചമുളകും അങ്ങനെയൊക്കെ പയറൊക്കെ ഉണ്ടായിരുന്നു കോവക്ക
വീട്ടിൽ തന്നെ ഉണ്ടാക്ക ക്കള
ആഹ് വീട്ടില് ഉണ്ട് ഞാൻ ചെറിയതിനകത്ത് ഇങ്ങനെ പടത്തി വിട്ടിട്ടുണ്ട്
അഹ് ശരി കായൊക്കെ ഉണ്ടായോ
ആഹ് ഉണ്ടായിരുന്ന് ഒരുപാടുണ്ടായിട്ടിണ്ട് ഇപ്പൊ ഇല്ല മഴയായോണ്ടേ ഒരുമാരി എനക്ക് വെള്ള കുത്ത് ഒരുമാരി എനക്ക് വരുന്ന്
ആഹ് ആഹ് എങ്ങനെ വളോക്കെ ഇടുവാ മരുന്നൊക്കെ അടിക്കുവോ
മരുന്ന് അടിക്കത്തില്ല ചാണകപ്പൊടി അപ്പുറത്തെ വീട്ടിൽന്ന് ചാണകപ്പൊടി എടുത്തിട്ട് വരും അല്ലെങ്കിൽ പിന്നല്ല താ ഈ കൃഷി ഭവനീന്ന് വളം കിട്ടും
ആഹ് ആഹ് മരുന്നടി മരുന്നടിക്കാത്തോൊണ്ട് ണ്ടാവും പിന്നെ കുത്ത് വരുന്നതൊക്കെ
ആഹ് ഞാ അല്ലാതെ വല്ലാതെ മരുന്ന് അടിക്കത്തില്ല നേരത്തെ വേനൽ കാലം അല്ലാതെ. മഴ സമയത്തൊന്നും കുഴപ്പമില്ല ഈ മഴക്കാല ആകുമ്പോഴ അങ്ങനെ ഒരുമാരി ഒരുമാരി വെള്ളം പൊങ്ങി വരുന്ന കണക്ക്. എല്ലാ കായിലും കാണൂല്ല. ചെലതിലൊക്കെ
വേറെന്താ ഉച്ചക്കത്തിന്. ഫുഡുയൊക്കെ അടുക്കളത്തോട്ടയൊക്കെ ഉണ്ടാക്കി പച്ചക്കറിയൊക്കെ ഉണ്ട്.
ആഹ്
ഞങ്ങള് വീട്ടക്കാവശ്യത്തിനുള്ള ഒക്കെ ഇണ്ടാക്കലുണ്ട്. വെണ്ടയും പയറും
ആഹ് ആഹ്
ചരങ്ങ മത്ത തന്നെ കയ്പ്പക്കെ ഇണ്ടായി ആഹ് വീട്ടക്ക് നമ്മളൊക്കെ വീട്ടിക്ക് വേണ്ടത്. പുറത്തുന്ന് വാങ്ങണ്ടല്ലോ.
ആഹ് പുറത്തുന്ന് മേടിക്കേണ്ട.
ഉം മാങ്ങയും ചക്കയും ഇണ്ടോ ചോദിച്ചാല് മാങ്ങ അധികമൊന്നില്ല ആ തറവാട്ടിലുണ്ട് ഞങ്ങൾക്കായിട്ടില്ല റബ്ബറും തെങ്ങ് ഒക്കെയാണ് തൊടികൂടെ.
ആഹ് ഇവിടെ അങ്ങനെയൊക്കെ തന്നെ. ഇവിടെ അങ്ങനെയൊക്കെ തന്നെ അല്ല ഇവിടെ മാവ് ഉ ഉണ്ട് പ്ലാവുണ്ട് പിന്നെ ബാക്കി റബ്ബറാ ഫുള്ളും റബ്ബറാ.
ആഹ് പ്ലാവ് തൊടിയിൽ ഇല്ല. പ്ലാവിൽ ഉണ്ടായി കഴിഞ്ഞുന്ന്. അത് മുറിച്ചു കളഞ്ഞു.
ആഹ് ഇവിടെ മൂന്നാല് പ്ലാവ് ഇതുണ്ട്. വരിക്കയും കുഴയുണ്ട്.
ആഹ് ആഹ്
അതുകൊണ്ട് ചക്കക്കൊന്നും ഇവിടെ ക്ഷാമവും ഇല്ല.
ക്ക അയ അയ അയൽവാസികൾ ആരെങ്കിലുമൊക്കെ തരലാണ് ഞങ്ങളെ വീട്ടിലില്ല.
പിന്നെ ബഡ്ഡിങ്ങിന്റെ പ്ലാവുണ്ട്.
ആഹ് ബഡ്ഡിങ്ങിന്റെ പ്ലാവ് ആഹ് അതിപ്പോ ഞങ്ങള് ആഹ് കുഴിച്ചിട്ടന്ന്. ബഡ്ഡിങ്ങിന്റെ പ്ലാവ്. രണ്ട് വർഷയൊക്കെ കഴിയണ്ടേ. യിക്കണങ്കിൽ
ആഹ് ഇത് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാ കായിച്ചത്.
ആഹ്
കഴിഞ്ഞ ഈ വർഷം നമ്മുക്ക് കായിച്ചായിരുന്നു. ഉരുണ്ട ചക്കകളാ ഉരുണ്ട ചക്കകളായിരിക്കും.
എങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടോ?
ആ നല്ല ടേസ്റ്റ് ആണ് ഉരുണ്ട ചക്കകളായിരിക്കും അതുപോലെ ചക്ക അതിനകത്തിരിക്കുന്ന ചക്ക പഴവും ഉരുണ്ടതായിരിക്കും കൊറച്ചേ കാണത്തുള്ളൂ ഒരുപാടൊന്നും കാണത്തില്ല.
ആഹ് ഞമ്മളെ നാട്ടത്തെ ചക്കന്റാ തിരി അത്ര വലുപ്പണ്ടാവലോല്ലേ?
ആഹ് ഇല്ല അത്രയും കാണത്തില്ല ഇത് ബഡ്ഡിങ്ങല്ലേ?
ആഹ് ആഹ്
മറ്റേത് പല സൈസിലുള്ളതുണ്ടല്ലോ?
ഉം ഉം എന്താ ഹൗസ് വൈഫ് ആണോ? എന്തേലും ജോലിക്ക് പോണുണ്ടോ?
പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോന്നില്ല.
ശരി. വീട്ടിത്തന്നെ ആവൂല്ലേ തയ്യലോ എന്തെങ്കിലൊക്കെ ഉണ്ടോ?
സൈഡ് ബിസിനസായിട്ട് തയ്യലൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാ വർക്കും തച്ചു കൊടുക്കാനല്ല വീട്ടി തൈ ക്കും പിന്നാ ചേച്ചിയാ അണ്ണൻ കൊണ്ടു വരുമ്പോഴത്തേക്കും അവർക്ക് അടിച്ചു കൊടുക്കും അല്ലാതെ സ്ഥിരായി ട്ടൊന്നുഇല്ല.
ആ ആ
നമുക്ക് വീട്ടിലത്തേക്ക് ആവശ്യം എല്ലാം തയ്ക്കാനും എടുക്കാനും പറ്റും.
ഓ അ കുട്ടി പോയാലൊക്കെ ഫ്രീ ആവാല്ലോ
ആ അവള് പോകുമ്പോഴത്തേക്ക് ഫ്രീ ആകും. പിന്നെ വീട്ടു ജോലി കഴിഞ്ഞാൽ പിന്നെ ആഹ് എന്തെങ്കിലൊക്കെ ഇരിക്കും. പിന്നല്ലെങ്കിൽ കൊറച്ച് പോച്ചയൊക്കെ ഉള്ളതൊക്കെ പറിക്കും. പിന്നെന്താ പ്രത്യേകിച്ച് പിന്നെ പി എസ് സിക്ക് നോക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് ഒക്കെ നോക്കണം.
ഓ ശരി
സ്വന്തം പെരുന്നാൾക്കൊക്കെ വീട്ടിപോയില്ലേ?
ആ എന്റെ വീട് ഇവിടെ അടുത്തായോണ്ട് എപ്പഴും പോവും.
അത് ശരി
എനി
ട്രിപ്പെന്തേലൊക്കെ പോയോ? വ മഴയല്ലേല്ലേ ട്രിപ്പ് പോയോ? മയ അല്ലല്ലേ അറിയാം
മനസിലായില്ല
ട്രിപ്പ് പോയോ പെരുന്നാൾ
ട്രിപ്പ് പോയോന്നാ ആ ട്രി മഴയാ പെരുന്നാളിന് ട്രിപ്പ് പോവാൻ പറ്റിയില്ല. അന്നാണെങ്ക ഈ മോക്ക് പനിയാരിന്ന്
അയ്
അന്ന് അന്ന് രാവിലെ എണീറ്റപ്പഴേ പനിയും കൊണ്ട് എണീറ്റാള്
ഉ അന്ന് മഴ പെയ്തില്ലേ പെരുന്നാൾൻ്റന്ന്
അന്ന് ഉച്ചെക്കാണ്ടേ മഴ പെയ്ത് ഉച്ചയ്ക്ക് ശേഷം പെയ്തത് രാവ് ലെന്നും മഴയില്ലാരുന്നു ഉച്ചയ്ക്ക് ശേഷ് ഉച്ച മഴണ്ടായി നല്ല മഴണ്ടായിരുന്നു ഉച്ചക്ക് അല്ല രാവിലെ ഉണ്ടായിരുന്നു ഇക്ക രാവിലെ ണ്ടാരുന്നു ഇക്ക ഞങ്ങളെ കൊണ്ടാക്കീട്ട് വന്നപ്പോഴ്ത്തേക്ക് ഏ പകുതി എത്തിയപ്പോ ഇക്കർഞ്ഞ് മഴ ഉണ്ടായിരുന്നു നമ്മളെ വീ
ഇവെടൊക്കെ മഴ് ആഹ് ഇവെടൊക്കെ മഴണ്ടേന്
ഉം രാവിലെ പള്ളി ഇരിഞ്ഞേന് ശേഷം നമ്മളെ വീട്ടി ആക്കീട്ട് ആ തിരിച്ച് വന്നേരത്ത് മഴയിണ്ടാരുന്നു
അ അ
പിന്നെ അതവ്ടെ കെട പ്പാരുന്നു പനിയായോണ്ട് എങ്ങും പോവാനൊന്നും പ റ്റീല വീട്ടിതന്നാര്ന്ന് പിന്ന ഹോസ്പിറ്റലാ പോയത് വൈകുന്നേരത്തായ് പൊ
ഉം ഉം
പിന്നെ
വേറെന്താ
പ്രത്യേകിച്ചൊന്നുല്ല
ആ ആ
ഉം എങ്കിൽ ശരിയേട്ടാ
ആഹ് ആയിക്കോട്ടെ ന്ന ശരി